എന്താണ് സുഖല്ലേ നല്ല സുഖം അൽഹമ്ദിരില്ല കൊറേ നാളായല്ലേ
ആഹ് കൊറേ നാളായി
ഉം എന്താ അവ്ട്തെ വിശേഷം വീട്ട്ത്തെ
സുഖാണ് അവിടെ മഴൊക്കെണ്ടോ
അള്ളാ മയേ ഒള്ളൂ
ഏഹ് ആഹ് ഇവിടെ മയണ്ട് പുഴവക്കത്താണ്
ഇന്ന് നല്ല മഴേണ്
ഏഹ് മക്കളൊക്കെ സ്കൂളിൽ പോയോ
ആഹ് മക്കളൊക്കെ പോയി എന്താണ് വേ ഇനിപ്പോ താ നാലുമണിൻ്റേഷം ഉണ്ടാവും എല്ലാരും വീട്ടില് ഫുഡ്ഡ് കഴിച്ചാ
എന്താ വിശേഷം
നല്ലത് സുഖായിട്ട് പോണ്
ഉം എന്താ പെഷ്യൽ ഇണ്ടാക്കിന്ന്
ഇന്ന് സ്പെഷ്യല് ഇന്നിപ്പോ വള്ളിയല്ലേ അപ്പൊ ഇന്ന് ബീഫ്ണ്ടായിന്ന് ചിക്കന് ഒക്കെ നെയ്ച്ചോറച്ച് അവടെ ആഹ് കഴിച്ച് കഴിച്ച്
ബ്ടെ ബിരിയാണി
ആഹ് എല്ലാർക്കും ബിരിയാണി ആണ് ഇഷ്ടം പക്ഷെ നെയ്ച്ചോർമ്മ പിടിച്ച് അതാവുമ്പോ പെട്ടെന്ന് പണിയ്യല്ലോ
അപ്പൊ ഇന്ന് വിരുന്നേരൊക്കെ ഇവിടെണ്ടെ
അയ് ശരി ഉം
അങ്ങനേണ്
ഉം എനിക്കും ഇഷ്ടം ബിരിയാണിയാട്ടാ നെയ്ച്ചോറിനേക്കാളും ഇഷ്ടം ബിരിയാണിയാ
ബ്ടെ എല്ലാർക്കും ബിരിയാണിയാ ഇഷ്ടം
ആഹ് അതാവുമ്പൊ പിന്നെ ആഹ് ഒരു മറ്റേത് പോലെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ ഞൻ പറയാ നൈച്ചോറാര്കാവാണ്ടി വെറും ചോറ് തിന്നാറയും
നാളൊക്കെ മഴേ ഇതൊക്കെ നല്ല ചൂട് ചായയും പൊരിക്കടിയൊക്കെ തിന്നാല് നല്ല രസാണല്ലോ
അതെ അതെ അതെ ഉം ഉം ഉം ഇന്ന്പ്പോ നല്ല മഴേണ് മക്കളാണേ കൊടൊന്നും കൊണ്ടയി ട്ടില്ല രാവിലെ വല്ലൃ സ്കൂൾക് പോണെനേരത്ത് വല്ലൃ മഴ ഇണ്ടേരിന്നില്ലാ
ആഹ് ആഹ്
ഉം ഉം ന്നിട്ട് എന്തായന്ന് വിരുന്നേര് വെള്ളിയാഴ്ചായിട്ട് സ്പെഷ്യലായിരിക്കുംല്ലേ
ആഹ് നാളെ ബാപ്പാന്റെ ആണ്ടായത് കൊണ്ട്
ആഹ് ആഹ് ആഹ് എല്ലാരും വന്നുലേ
എല്ലാരും വന്നേണേ പൊറ്തൊ ക്കെ
ആഹ് ആഹ് ആഹ് ആഹ്
പൊറത്ത്ക്ക് പോവലുണ്ടോ ഫുഡ്ഡൈഴിക്കാന്
ഇല്ലി ഇല്ല്യാ നമ്മളെന്താ അങ്ങനെന്തെങ്കിലും ആഗ്രഹണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും ഓർഡ്രൈത് ട്ട് കൊണ്ട് വരാ അങ്ങനെ പിന്നെ കൂടുതൽ വീട്ടില്ണ്ടാക്കാ അങ്ങനൊക്കായിട്ട് ഉം ഇനിവൈകുന്നേരം എന്താ പരു